ആ എന്താന്നാ
ആ
ഹലോ?
സുഖആണ? കൊഴപ്പൊന്നുംല്ല സുഖാണ്. ചായ കുടിച്ചിട്ടില്ല കുട്ടിയോള് കു കുട്ടിയോള് നേരത്തെവന്ന്.
ഹ ഹ ആ ശരി അ അന്ന് ഇവിടുത്ത പോയിട്ടില്ല ഇവിടുത്തെ പല്ല് വേദനിച്ചിട്ട് ഡോക്ടർ അടുത്ത പോയിട്ട്പ്പ വന്നിട്ടുള്ളോ.
തന്നെ.
ആഹ വേറെന്താണ്?
ഇത് ഒന്നരക്ക് വിട്ടിക്കണന്ന് മീറ്റിംഗ കഴിഞ്ഞ് അപ്പോ എല്ലരുംന്നരക്കന്ന പിന്നെ വേറൊരാള് ആറാം ക്ലാസ് പഠിക്കണന് പിന്നെ വന്ന് ഇപ്പ വന്നിട്ടുള്ളു.
ആ ആഹ് മൂന്നാള് പോന്നില്ലേ?
മൂന്നാള അല്ല അഞ്ചാള് പോണുണ്ട് ഇവിടുന്ന്. ഉം ഞാനും കുടിച്ചിട്ടില്ലേ എന്താ പെണ്ണീന് എന്താ പനിയാ പെണ്ണീന് പനിയാ? എന്തായി മോള മോൾ
ആ കൊ മ മരിയാന്റെ മരിയാന്റെതാ ഇപ്പൊ ഇന്ന് കൊണ്ടോയ്ക്കുന്ന ടൂബൊക്കെ എടുത്തുക്കണേഎന്നാലും ഇനിയിപ്പോ ഇ ഇ വല്യൊരു എമൗണ്ട ആയിട്ട് ടെസ്റ്റ്‌ ഉണ്ട് ഇനി ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉ അത് പിന്നേ ഇല്ല അവള നാളെ പോയി കൊണ്ടുവരുന്ന മറ്റ മറ്റോള ഇല്ല നാളെ നാളെ വരും മറ്റന്ന് ഹോസ്പിറ്റല കൊണ്ടോണോ? വ വ്യാഴാഴ്ച മോന് ഓ ഓഗസ്റ്റില്.
ഏ ഏ വേറെന്തൊക്കെ മോള് ജോലിക്ക് പോയിറ്റിയേ മോള് പോയില്ലേ? ആഹ അതുകൊണ്ടല്ലേ.
ആഹ ഇന്ന് എന്താ ചായക്ക എന്താ സ്പെഷ്യല്?
ഇന്ന് ഇപ്പൊ ഇന്നലെ കട്ലേറ്റ് ഉണ്ടാക്കിന്ന് ഇന്ന് ഒന്നും ഉണ്ടാക്കാൻ ഒരുങ്ങിട്ടില്ല അന്ന് ഇത് പാൽ കേക്ക് കൊടുനിക്കണ്. അപ്പൊ ഞങ്ങളൊക്ക ഇപ്പ തിന്നിരുന്ന ചായക്ക് കുട്ടിയൊക്കെ കൊടുക്കാച്ചിട്ട് കുട്ടിയോള്ള് കുറെഞ്ഞിനി ഓരോരുത്തർ മധുരം നല്ല മധുരമാണ് അ ചന്ത ഇവിടെ നടക്കണ്ട്. സോഫ്റ്റ് ഉള്ളതുണ്ട് ഉം നല്ല ഹാർഡ ആയിട്ടുള്ളതൊണ്ട്,. ഇത് സോഫ്റ്റ്ല്ലാം തോന്നണ.
ഇത് പോലല്ലേ പാൽ കേക്ക് എന്ത് സംഭവമാണ്.
അത് നിങ്ങൾ കണ്ടിട്ട് നമ്മള് നെയ് വടഇല അതെ അതൊക്കെ പോലത്തെ വേറൊരിത് നീളാണ്
ആമ്മ കൊർത്തിരല്ലേ ആഹ ആ ശരി ആ ക്ര ക്രീമും ബ്രൗണും കൂടിള്ളതാ
എങ്ങനെ അതല്ല അതല്ല ഇതെന്ത് നമ്മെള റെവക്കേക്കില്ലേനൊ റെവക്കേക്ക് കേക്കുന്നൊക്കെ അതിന്റൊക്കെ പോ ഏകദേ ശം അതേപലത്തെ വേറാണ് ഒര് നീളാണ് അത് വെട്ട് കേക്ക ഒരു ഇതായിട്ട് നടു കട്ടെയ്തിട്ട ല്ലേ ഇതതെല്ല ഇത് ചന്തേന്ന് ഇപ്പൊ കൊണ്ടുവന്നാണ് ഇന്ന് ചൊവ്വാഴ്ചല്ല ചന്തണ്ട് ചൊവ്വാഴ്ച ചന്തണ്ട് വടെ ആ ആ ആണാ കൽപ്പഞ്ചേരി ചന്ത
അതെ എല്ലാ ചൊവ്വാഴ്ചണ്ടാവോ
എല്ലാ ചൊ്ഴ്ച്ചണ്ടാവും എല്ലേ മുതലു ണ്ടാവു അവടെ ഒരു തലത്തെ ആ
ചന്ദാ ഇതെല്ലാ
ഇതല്ലാസീംണ്ടാവും ആടൊക്കെ അവിടെ അവിടെ മ്മക്ക് ലൈവായിട്ട് അറത്തിട്ട് ആടുണ്ടാവും പോത്തുണ്ടാവും നല്ല പൊട്ടിറച്ചും കോയേളും ഏ ഇന്നെ കൊണ്ടോവല്ണ്ട് കാക്ക ന്റെ മാപ്പള പോക്കുണ്ട് എല്ലാ ദിവസവും പിന്നെ ഡ്രസ്സിന്റെ ആൾക്കാരും എല്ലീതുണ്ടാവും ചെടികളും മരങ്ങളും ആട് വിക്കാള് പോത്ത് വി ക്കാള്ളത് എർച്ചി അതൊരു വക ആട്ട്ങ്കാലും എല്ലാ കുന്താനം ഒണക്കല് മാത്രം ഒരു ഭാഗത്തുണ്ടാവും പച്ചമീൻ മാത്രം ഒരു ഭാഗത്ത് ഇറച്ചി മാത്രം ഒരുഭാഗം മുട്ട മാത്രം പലേ മുട്ടേളുണ്ടാവു പിന്നെ കോഴയേള് വിക്ക്ണത് കോഴിക്കുട്ടയേള് വിക്കണത് പിന്നെ പല പലേ സാധങ്ങൾ പെരേക്ക് ഇക്ക് പാഗൊത്ത ചെരുപ്പ് മാത്രം കുട്ട്യേളെ ഡ്രസ്സ് മാത്രം വേറെ പച്ചക്കറി മാത്രണ്ടാവും പിന്നെ ഉപ്പിലിട്ടച്ചത് ചെറിയ ചെറ ചായ കടേല് ചെറി ചെറിയേ കായക്കടകള് അതില് പല പലേ ക ട്യേളും പായസങ്ങളും ഇങ്ങനൊക്കെ പോയിട്ട് അങ്ങനെ വലേത് അങ്ങള അമ്മളൊക്കെ പോയിരുന്നു കുടിക്കും പിന്നെ അ മോരുമ്പെള്ള ആ വെള്ളം ഈ വെള്ളം ഈ നീർച്ചപ്പാടത്ത് പോയ എങ്ങനെയാണ് അതൊക്കെ നേർച്ചപ്പാടത്ത് പിന്നെ അറവ് ണ്ടാവുലല്ലൊ ഇതിവടെ ആ ബടെ അറവൊക്കെണ്ട് അറവ്ന്നറഞ്ഞാല് ക്കാള്ളെ നമുക്ക് അവിടുന്ന് വാങ്ങ ആടാളെങ്ങനെ കെട്ടിട്ട്ണ്ടാവും എലീ ഒരു വിധംന്നല്ല നീർച്ചക്കിട്ടയേനെക്കാട്ടുംണ്ടാവും സാധനം വണ്ടി ഇനിങ്ങനെ ആൾക്കാര് ഇങ്ങനെ പലേ ഫ്രൂട്ടും പച്ചക്കറിം ഫ്രൂട്ടും അള്ളാ ഇന്നോടര്ഞ്ഞ് ഞാൻ ആദ്യിക്ക പോന ഇങ്ങനെ തല്ല ഇന്നെ കൊണ്ടോവൂല ഇന്നെ കൊണ്ട് പോ കൊണ്ടയാ പോരാ രണ്ടായ്റപ്യല്ലെ അന്ക്ക് ഡ്രസ്സ്‌ ഞാന് ന്ന് പറഞ്ഞാ ചന്ത കണ്ടണ്ട് പോര് ജി അങ്ങനെല്ല പള്ളർച്ചു വാണ്ടിയെരു അപ്പൊ ഇന്നോടറ്ഞ്ഞ് അന്നെ കൊണ്ടോവാണെങ്കി ഇന്റെയൊക്കെ രണ്ടായർപ്യ മുക്കും രണ്ടായിർപൊന്നുന്നുല്ല ക്ഷെ ന്നാലും ചെറി ചെറയെ അവിടുന്ന് ചായൊക്കെ വാങ്ങി കടി പലേ ഐറ്റം നമ്മൾ കാണാത്ത മുതലളൊക്കെ വിഭവങ്ങൾ തിന്നാനുള്ളതും ഉണ്ടാവും
ആ ഇങ്ങനൊന്ന് കോയമ്പത്തൂര് എല്ലാ ദിവസവും എല്ലാ സാധനങ്ങളും ഉണ്ടാ വും എന്നുണ്ടാവും അത്ങ്ങ് നടന്ന് ആ ആരുള്ള ഭാഗം തിന്ന് തിന്ന് നടക്കണം പറയ കോയമ്പത്തൂര് എന്താ ച്ചിട്ട സാനങ്ങള് ഇത്പ്പൊ ഇതേപോലെന്നെ ദിവസുണ്ട്ട്ടാ ആഴ്ചക്കല്ല ദിവസവും അങ്ങനെ തന്നെ നേരം വെളുത്ത ആൾക്കാര് ചായം കനണ്ടാക്കുലേ ത്ങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വച്ചിണ്ട് അത് വേവിച്ച് പിന്നെ പത്ത് മണിയായ റോട്ട്ങ്ങനെ വരും അത് കഴിക്ക അതെന്നെ സംഭവം ഉം ഞാൻ ചേറാരിയൊന്നങ്ങനെ കണ്ട്ക്കണത്. ചേറാരിലിങ്ങനെ കണ്ടണ്ട്. അങ്ങനെ ആ വഴി. പോവുമ്പഴേ. ഉം ഓരോ ഭാഗത്ത് ഒരോ തൈക്കാരാണ്. ഇപ്പൊ ഇവിടെ ചങ്ങനങ്ങളാ ഭാഗത്തൊക്കെ അങ്ങനെയുണ്ട്. ചന്ത ഇന്ന എല്ലാതരം മീന ഉണ്ടാവലേ.
എല്ലാം അള്ളാ എന്തെല്ലാം ആയിട്ടും മീന് വെട്ടി കൊടുക്കണം. ആ അറിവ് പോലെ തന്നെ. അവിടെ
മീനോ മം.
വല്യ വല്യ മീനുകളുണ്ടാവും. ഇതാ നമ്മ്‌ടെ മഞ്ഞ പാടയില്ലേ.
പൊന്നാലിയില ആഹ ചന്ത ആഹ് അതെ അതേ വന്ത
പറമ്പില്. അള്ളാ പറമ്പിലാണ് ഒരു ഉള്ളേ ഒരു ഓരോ മൈതാനം പോലത്തെ ഒരു സ്ഥലമാണ്. അതില എല്ലോ ഇ വാകം ഉണ്ടാവും. അവിടെ പിന്നെ കൊറച്ച് ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില് സ്ഥിരമായിട്ട് നടക്ക. അപ്പൊ ഷെഡ് അ പിന്നെ നമ്മള അവിടുക്ക് പോയൊക്കെ, അവിടോ അങ്ങനത്തെ മുതല ഒക്കെ ഈ ചൊവ്വാഴ്ച രാവിലെ മുതൽ കച്ചവടക്ക ര് വരലൊടങ്ങും.
രാത്രി പോവും. ഇല്ലേ.
രാത്രിന്ന് തന്നെ ചില ചില ഒരുര് രാവിലെ വന്നോരൊക്കെ വൈകുന്നേരാ ആമ്പതി പോവും. ഇപ്പൊ മഴ ഇപ്പൊ എന്തൊക്കെ പറ ഒരു കുറിയ മയത്ത് പോയിക്കണ്. ചളി പിളി ഇ കഥയി നട. ഉ ഈ പോത്തുവാടൊക്കെ നടന്ന ഉം ഈ വണ്ടികളിങ്ങനെ വന്നിട്ടോയി ആഹ അതപ്പോ കൊറച്ചേത്ത മഴ പെയ്ത്. നല്ലൊരു മഴയ്ത്.
ഉം. അതന്നെ പക്ഷെ ന്നാലും ചൂടൊരു കുറവൂ ഇല്ലട്ടാ. നല്ല ചൂടാ
ട്ടണ്ട് പടം
ആഹ എന്താണാവോ.
എന്താണാവോ ഈ പണിടുക്കുമ്പോൾ നല്ല ചൂടാണ്. പെരേല് പണി എടുക്കുമ്പോ പുങ്ങിട്ട് മാക്സ ഒക്കെ ഹൌ ചേർപ്പ വത്തിട്ട് എന്താ ഡ്രസ്സിന്റെ മണോ ഉം ഇപ്പൊക്കതന്നെ. പ്രത്യേകിച്ച് ഞാൻ പറയാ കൂടുതൽ ഇടാൻ പറ്റൂല. ഞാൻ അപ്പ ഒലമ്പി ഉണ്ടാക്കിലി ചിലപ്പ വേഗാതന്നെ കല്ലുമുട്ട വിയർപ്പുണ്ട് മണത്തിട്ട് ഏക്കുല. അത്ര നമ്മൾ നമ്മള പണികള് ഇടി പിടിച്ചിട്ടൊക്കെ കഴിക്കുമ്പോളേ
ആഹ് അതന്നെ ഈ അടുക്കളെല് നികുമ്പ നല്ല ചെളിയാ മേത്ത്ന്നെ. ചളിയല്ല വേർപിന്റെ മണം തന്നെ. ഉ എന്തായും ആ.
വേറെ എന്തൊക്കെ. എല്ലാം കഴിഞ്ഞിക്ക്ണ്. ഇനി ചോറ് വെക്കണം. രാവിലെ വെക്കണ കാരണം
ആഹ രാത്രിക്ക് കേടു വരുണ്ടാവല്ലേ.
ഇ കൊണ്ടന്നെ
അപ്പൊ ഒരുമിച്ചൊക്കില്ല ചോറ്.
നേര കേട് വരില്ല. സ്കൂളിലാന്ന് രണ്ടു നേരം വെക്കലെന്ന. പക്ഷെ ഇന്ന് ചോറ് വയ്ക്കാണ്ടായിട്ടില്ല. ഓന് വെയ്ച്ചിട്ടില്ല, ക്കാ നനിയൻ വെയ്ച്ചിട്ടില്ല. ഞാനിക്കോം അവള് മാത്രം കയ്ച്ചിട്ടുള്ളു. കുട്ടികളൊക്കെ പിന്നെ സ്കൂളന്ന് ചോറ് വയ്ച്ചീട്ട് ചോറണ്ടാവുംന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കി എന്തെങ്കിലുമൊക്കെ കാട്ടണം. എന്തെങ്കിലുമൊക്കെ കടികൾ ഉണ്ടാക്കലോ.
ആഹ.
ഇന്നല അതേപോലെ ചോറ ഇല്ലാഞ്ഞിട്ട് വെച്ച്. ഇന്നലെ ചോറ് വെച്ച്. അപ്പൊ ഇന്നലെ കട്ലറ്ററ്റ് ഒക്കെ ഉണ്ടാക്കി ചോറൊക്കെ ബാക്കി.
അതാണേ എട നേരം കഴിച്ചാ പിന്നെ പോയിവിനന്നുംണ്ടാവില്ല. ഉം ഇപ്പ എന്ത സിമ്പിളായിട്ടു എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാലേ, പിന്നെ രാത്രിക് ചോറന്റെ ആവശ്യം വരില്ല്യാ. അതന്നെ
ഉണ്ടാക്കണില്ല. ഉണ്ടാക്കിയ നല്ല ചിലവാ. ഉണ്ടാക്കിയ പോലക്ക് അങ്ങനെ ഇങ്ങനും പറ്റ നല്ല സാധനങ്ങളൊക്കെ എല്ലാം പോവും. പരിപ്പടികള് പോകും. അല്ലാത്ത പോവില്ല. അട അങ്ങനത്തെ ട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും പൂമാവ് പട്ട് അട അങ്ങനത്തെൊന്നും പോില്ല
ആ ആ ആ അ എതായാലോ ആ ആ ശരിയാ അങ്ങനത്തെക്കെമ്മണ്ട മക്കൾക്ക് ഇറച്ചില്ലേ ഇവിടെ പിന്നെ കുട്ടാരും എന്ത വെച്ചാല് ബാക്കി അ ഇപ്പോ മയാൊന്ന് പുറത്ത പോ അങ്ങനെ ഭക്ഷണ ഉണ്ടാക്കി അ അവര് പുറന്ന് കഴിച്ചു ഞാ ഇവിടെ വേണ്ട ചോറ മീനൊ വാങ്ങിയത് ശ്രാവുണ്ട് ശ്രാവ് ഞാൻ കൂട്ടില്ല ചെട്ടാ മജോനും കൂട്ടും
പോ പറഞ്ഞ ചോറണ്ടല്ലാത്ത ഞാനായിട്ട പറയാ തന്ന് പുറത്തു പോവാന്ന
ഹ് ഹ്‌ ഹം ആ അ ഇവരിമ്പ എ കണ്ടാ പുറത്തു പോയി അല്ല കുട്ടിക കത്ത് പോമമ്പോ ആ ചോറ് ഞാൻ പറഞ്ഞ ചോറോക്കെ വച്ചിക്കിന് ഇപ്പൊ കാര്യം ചോറക്ക വെച്ചിട്ട് പോയിപ്പ ആ പൈക്കല്ലേ പൈക്കൊക്കെ കൊടുക്കത്ത് പുറത്ത ഇത്ത കൊണ്ടേ അറിയാനേ
നമ്മ ചോറുണ്ടെങ്കിലും ബാക്കിയുള്ളള്ളത് തിളപ്പിച്ച്റ്റയ അങ്ങനെ എന്തെങ്കിലും പിറ്റേ എന്നൊക്കെ
ഫ്ര്ഞാൻ ഫ്രഡ്ജ് വെക്ക ഞാൻ ഫ്രഡ്ജ് വച്ചിട്ട് അരിക്ക ഓർ ഇടും ഞാന്
ആ അങ്ങനത്തെന്നെ കാട്ടെ ഞാനൊക്കെ അല്ല പിന്നെ എത്രീച്ചി നമ്മള് കൊണ്ട തള്ള കൊറച്ചൊക്കെ കോഴക്ക് കൊടുക്കൂട്ടാ
ആ കോഴിയ ഒന്നും ഇവിടെ ഒന്നല്ലേ
ഉം കൊറച്ച് കോഴിക്കോ കൊടുക്കും ഒന്നും നാശക്കല്ല ഞൻ കറിയൊക്കെ ആണെങ്കിൽ അ കാര ഇവാ കടല്ലാരണം ഇതക്കെ ബാക്കി ആവുവാണെങ്കിൽ വേഗം തിളപ്പിച്ച് അവിടെ വെക്കും അത് നല്ല തണുത്തതിന് ശേഷം
ആ അതന്നെ ഞാനും ചെയ്യാം ഇമ്മടെ ഈ മക്ക ഒരുസം കൂട്ടും ച്ച ഒരുസം കൂട്ടി ന ഉണ്ടാക്കിയല്ലേ ആ അത് ഞാ കൂട്ടാണ കുറച്ച് ഞാൻ കുറച്ച കൂട്ട കൂട്ടില്ല ഇിക്കും വല്ലാതെ ഞാൻ ഇിക്കുംക്കും ചെയേ
അമ്മക്ക് എന്താന്ന പറക്കൊക്കെ വോ ഗ്യാസ്ട്ടെ നപ്പടുക്ക അടുത്തക്ക കാർക്കും അ വലിയ കൊഴപ്പമില്ലട്ടെ തലേനത്ത് അണിച്ചിട്ട് ഒരു കുഴപ്പമില്ല വെക്കൂല പിറ്റേന്ന് കറി വെ കൂല വെക്കാതിരുന്നാണ്ട് കൂട്ടും നോ വെച്ച പുതിയത് മാത്രം കൂട്ടും
ഓ ആ
മീനൊക്കെ പിന്നെ മീനൊക്കെ പിന്നെ അപ്പക്കപ്പക്കുള്ള മാപ്പ ത്രം പോയികൂളും അ പറ്റിട്ട്
ഉം വന്ന ല്ലല്ല എന്നക്കെ ആയിക്കോട്ടെ ശരി ആ ശരിയാട്ടോട്ടാ ശ ആ ശരിയാ ശരിയാ ശരി ആ ആയിക്കോള ശരി ആ